ഹലോ കേക്കാമോ
ഹലോ ഒന്നും കേക്കാൻ വയ്യ.
ഒന്നും കേൾക്കുന്നില്ലേ? ആഹ് ഇപ്പ കേ
ആഹ് എന്താ വിശേഷഎ
ആഹ് ഇവിട നിക്ക്ന്ന് ഓഹ് മഴയൊക്കെ യുണ്ടോ?
ഇപ്പ കൊർ ഓഹ് ഇപ്പൊ കൊറേ ദിവസം കൊണ്ട് നല്ല മഴയുണ്ട്.
ഓഹ് അവിടത്തെ കുഞ്ഞോ മാസ്റ്റർ കുഞ്ഞ്
മാസ്റ്റർ കുഞ്ഞൂടെ ഉണ്ട് ഇന്റെക്കെ കെടക്കണ് അവിടെ എല്ലാരും ഉറങ്ങിയ
ഓഹ് ഇപ്പോ എല്ലാരും ഒറങ്ങി
ഉം ഇവിടൊരു പാല്കാച്ച് ഉണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മള് ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിരുന്നു
ഓഹ് പാല് കാച്ചിന്റെ ന്നാള് ഞാൻ അറിഞ്ഞ് ഇന്നായിരുന്ന പാല്കാച്ച് അത ഇനിയ
ഇനിയാണ് കഴിഞ്ഞിട്ടില്ല ഇനിയാണ്
ഓഹ് എവിടാ എവിട് ടാ അവിട നിങ്ങട ബ സ്വന്തത്തിൽ ഉള്ളതല്ലേ
ആഹ് അതന്നെ അവിടെ തന്നെ ആണെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിരുന്നു ഒരു വിധം കുഴപ്പവില്ല ഒരു ഓഫ് വയി റ്റ് ഇതാണെ എടുത്തത് പിന്നെ എല്ലാരേം കൂടെ ഇഷ്ട്ടം നോക്കി എടുത്ത് കോഴപ്പല്ല ആയിര
ആഹ് വറത്തൻ പിന്നെ ആയിരത്തി അറുന്നൂറിന് ഇഷ്ടല്ലാതെ ഡ്രസ്സ്‌ എടുത്തത്
ഏഹ് എന്നാ പറഞ്ഞെ കോയെ കൊള്ളാം കൊഴപ്പല്ലന്നേഉള്ളൂ അത് വരുമ്പോ ഇനി ഇപ്പൊ കാണിച്ചുതരാ ഞാൻ ഫോട്ടോ അയച്ച തരാം
കടേട പേരെന്തര്
കടേട പേര് ടോപ് ടെൻ
ഉം അവിടെന്നാൽ നമ്മള് പോയ സ്ഥലത്ത് തന്നെ
ആ ഭാഗത്ത് വേറൊരിടത്ത് അവിടല്ല അപ്പറത്താണ് വേറെ
അത് തന്നെ ആ സ്ഥലം തന്നെ
ആഹ് സ്ഥലം തന്നെ
ഓ പിന്നെന്ത് അവർക്കൊന്നും ഒട്ടും സെലക്ഷൻ ഇല്ലല്ലിയോ അവർക്ക് രണ്ടു പേർക്കും
ഉം പുള്ളരൊക്കെ ഉറങ്ങി ഇനിപ്പ എന്താെയണം അവരിതല്ലേ പിന്നെ അമ്മൊക്കെ പൈസ കിട്ടുമ്പോ വേറെങ്കിലും ഒക്കെ എടുക്കാം അവര് എടുക്കുമ്പോ പിന്നെ കൂടെ എടുക്കും
ഓ അതിനേക്കാൾ നല്ലത് എന്തേലും ഓഫറായിട്ട് ഫുള്ളും ഓഫ് ആയിട്ടാ ശാളും പാന്റും ഒന്നും വേറെ കളറില്ലേ
പാന്റ് ഓഫ് ആയിട്ട ഷാള് വേറെ കളറാ
വെള്ള വന്തേല് ചുവപ്പ മെറൂണ
ചുവപ്പല്ലവേറെ ഉം അയച്ചര ഫോട്ടോ ഒത്തിരി
ഒത്തിരി ആഴ്ച അങ്ങോട്ട് അവര് മൂന്ന് രണ്ടുപേരും വന്നായിരുന്ന അതെ നിങ്ങൾ
ഇവിടെ കറണ്ടൊന്നും ഇല്ലായിരുന്നു അയച്ചരാം
ഓ പിന്നെ മഴ പെയ്തെ കൊണ്ട് കറണ്ട് ഇല്ലെങ്കിലും കിടക്കാല്ലേ
എന്തെര്
മഴെപെയ്തേ കൊണ്ട് കറണ്ട് ഇല്ലെങ്കിലും കിടക്കാല്ലേ
ഉം എന്നാലും ഇവിടെ കൊച്ചക്ക വിയർക്കണ് മാസ്റ്റർ
ഉം
കൊച്ചു മാസ്റ്ററ് വിയർക്കണ്
നീപ്പെന്തരേം വീശ് അല്ലെങ്കിൽ ഇപ്പോഴൊന്നും ഉറങ്ങൂല്ലല്ലോ ഉറങ്ങാറാകുമ്പോ വരിവെട ഇവിടെയും കുറെ നേരം കറണ്ടില്ലായിരുന്നടാ
ഉം ഫാദറാൻ മദറൊക്കെ ഉറങ്ങിയാ
ഓ ഉറങ്ങി പിന്നെ എന്തരാ പറയാ നിങ്ങൾ ആരൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയി
നമ്മള് നാല് പേര്
അപ്പൊ മറ്റേ അവര് വന്നില്ലേ?
ഉം ഉം ഉം അവരെ കൂടെ നമ്മള് എടുത്തതാണ് എടുത്തതേയുള്ളൂ.
പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ വേറെ നോക്കായെന്ന് പറയാത്ത എന്ത്, ചേട്ടത്തിയുടെ.
ഉം കുഴപ്പല്ല അത് കൊള്ളാം, രണ്ട് കടയിൽ കയറി. ചെലത് എടുക്കുമ്പോ ഇവർക്ക് ഇഷ്ടപ്പെട്ടൂല അങ്ങനെയൊക്കെ പിന്നെ.
അപ്പൊ നിനക്ക് ഇഷ്ടപ്പെടാതെ എന്തിനാ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അങ്ങ്.
തീരെ കൊള്ളാതെയന്നുല്ല കൊള്ളാം. പിന്നെ സമീന ഇപ്പൊ ഇതൊക്കെ ഇട്ട് വെളുത്തിരിക്കുന്ന കൊണ്ട് ഏത് ഇട്ടാലും ചേരും.
അവര് ഉമ്മയെന്നും വന്നില്ലേ?
ഉം ഇപ്പൊ പാലുകാച്ചിനെ വരുള്ളൂ.
പാലുകാച്ചിന് തലേദിവസം ശനിയാഴ്ച വരൂലെ അവര് ഞായറാഴ്ച വരേയുള്ളൂ.
അതൊന്നും അറിയാൻ വയ്യാ എന്തോ?
ഞാൻ
ഉം
പിന്നെ ഡ്രസ്സിന്റെ ഫോട്ടോ അയിക്കണം കേട്ടോ അപ്പോഴേ.
അതൊക്കെ പിന്നീട് നാളെ അയിച്ചു തരാൻ കാറണ്ടില്ലന്ന് ഓർത്ത്.
ഓഹ് പിന്നെന്താ വിശേഷം വീട് പണിയൊക്കെ തീർന്നോ?
ആഹ് അവിടെ അവിടെ അകത്ത് പോലെ ടച്ച് അപ്പ്‌ ചെയ്യാനും അതിനും ഇതിനും ഒക്കെ ഉണ്ട്.
ഓഹ് കട്ള എന്തൊരു പണിയായിരുന്നു എന്ന്.
ആഹ് കട്ളിലെ ഇനാമൽ അടിക്കണം ആയിരുന്നു.
തീർന്നോ അപ്പൊ അതൊക്കെ?
ആഹ് തീർന്ന് ഇനി കുറച്ച് പണിയും കൂടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് സ്റ്ററിന്റെ അവിടെയൊക്കെ ഇത്തിരി കമ്പിയിലും. അടിക്കാനൊക്കെ ഉണ്ട്.
നമ്മള് സ്റ്റിയറിന്റെ അവിടെ കമ്പിയിലടിക്കാന്ന് പറയുമ്പോ ഇങ്ങനെ ഈ. മറ്റേ വേ സ്റ്റീലിലിന്റെ അലുമിനിയത്തിന്റെ അല്ലേ വേറെ.
അലൂമിനിയത്തിന്റെ വെച്ചിട്ട് അല്ലാതെ ഇങ്ങനെ പോളിഷ് ചെയ്ത് ഇടുത്ത് കണ്ടോൽ വലുത് കണക്ക്. തോന്നിക്കും അങ്ങനെ.
നിന്റെ ഒരു കണക്ക് തോന്നിക്കും.
വുഡ് വുഡിന്റേത് തടിന്റേത്.
ഓഹ് ഓഹ് അങ്ങനെ പക്ഷെ തടിയൊക്കെ ആകുമ്പോ നല്ല പൈസാവുല്ലേ.
ആഹ് ഇത് ഇങ്ങനെ ചെയ്തിട്ട് തടിയെ ഇത് കൈ കൊണ്ട് വരച്ചു. അയിന് ആളുണ്ട് അയാൾ വരച്ചു.
ഓഹ് മതിൽ പണിയൊക്കെ എന്തായി?
മതിലൊക്കെ കെട്ടിയായിരുന്നു ഇനി ഗേറ്റ് ഇടണം പിന്നെ മതില് പൂഷി. ഇനി പെയിന്റ് പിന്നെ അടിക്കാന് പറഞ്ഞിട്ട് ഇരുക്കേണ് ഫ്രണ്ട് നേരത്തണം.
ഉം ഫ്രണ്ടിൽ എന്തേലും ഇതെല്ലാം വെച്ച്. എന്തോര് ഒരു സാധനം ഇടൂലെ ചിപ്സ് എന്നോ ഞങ്ങടെ നാട്ടിലും മോ ചിപ്സം.
ആഹ് അതെ അത് തന്നെ മെറ്റിരല്ലേ അത് തന്നെ ചിപ്സും കപ്സും.
ഞാൻ അതിന്റെ ചെറുതിന് വേറെ എന്തോരോ പേര് പറയും. അത് ഇടുമ്പോൾ നല്ല നിരപ്പായിട്ട് കിടക്കും മറ്റേ ആദ്യം നേരത്താണം നല്ല മുറ്റം.
മണ്ണ് നിരത്തി. ക്കേണ് അടിച്ച് ഉറപ്പിച്ചന്നെ ചിപ്സ് ഇടണം ചിപ്സാം.
ഓഹ് മഴായിട്ടൊക്കെ പാട നെന് പാല് ച്ചൊക്കെ
ഉം ഇപ്പം സ്ഥിരം മഴല്ല ആളുകളെ
വെയില ഉണ്ടെങ്കി കൊള്ളായിരുന്നു
വലിയ പായക്ക അവിടെ ഉണ്ടോ അങ്ങ് ന്നെ എന്തോ
അവരൊക്കെ ആഹ് ഒരു പ്രസവത്തിനൊക്കെ പോയിട്ട് ഇ വന്നന്ന നമ്മള് അവരൊക്കെ ഭേഗ വങ്ങാൻ പോയപ്പ ആഹ് പ്രസവിച്ച താത്ത വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞ് ആഹ് പിന്നീട് വിളിക്കാൻ സമയം കിട്ടിയിലാന്ന് പറഞ്ഞ് മച്ചീനെ വിളിച്ച് സംസാരിക്ക പ്പ അവരീം വന്നന്നോ
ഉം അല്ലെങ്കി പാലഛന് അവരയും കൂടെ വിളിക്കാനാണ് ഞാൻ ചോയിച്ചത്
അവരിവിടെ ഉണ്ട് അവരെ വീട്ടിലുണ്ട്
ഉം പ്പങ്കി നമ്പര്കൊടുത്തിട്ട് നാളെ വിളിക്കും
ഓഹ് നമ്പറ് കൊടുത്ത് വിളിച്ച പിന്നെ എന്തിന പറയാൻ വന്ന് പാലാച്ചൊക്കെ വിളിച്ചു തീർന്ന എല്ലോടുതും
ഉം വിളിക്കാനുള്ളടോക്ക ഒന്ന് വിളിച്ച് കുറച്ചുകൂടെക്കെണ്ട് ചേട്ടത്തിരെ ഫോണൊക്കെ പ പോയി എന്നും കംപ്ലയിന്റ് ന്നായിരുന്നു ഇപ്പ വീണ്ടും അത് ഫുള്ള അടിച്ച് പോയി ഡിസ്പ്ലേ പോയ
ഈ ഇടയ്ക്ക് കഴിഞ്ഞേന ലീവ്ന വന്നപ്പഴ കണ്ടല്ലേ ചിൻസിനെക്സിന്റെ ഫോണല്ലേ
ഉം രണ്ട് വർഷം കഴിഞ്ഞ്
തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ച്ചല്ലേ എനിക്ക് നല്ല ഓർമ്മ ഉണ്ടോ ഇപ്പൊ കൊണ്ടുവന്ന്
ഓഹ് അതെന്നേ രണ്ട് വർഷത്തി കൂടുതലായി
ഉം ഉംന്നാലു അത്ര ഉപയോഗിച്ചല്ലേ ന്റെയീ ഫോൺ ഒരു വർഷആയി പക്ഷെ ഇത് വാ മറ്റേ ഫോൺ വാങ്ങിച്ചു കണക്കിന് ങ്ങക്ക് രണ്ടു വർഷ ആയി റിയൽമി
ഫോ ആയിട്ട് അതങ്ങനെ ഒരു വർഷം ആണ് എന്റെ ഫോൺ മേടിച്ചിട്ട് എനിക് മുമ്പ് നീ മേടിച്ചാ
പിന്നെ എന്തേ കഴിഞ്ഞന് സ്കൂൾ ഉറക്കാറായപ്പോഴല്ല സ്പോൺട ഓർമ മറ്റേ ഫോണില്ല അവര് തള്ളിയിട്ട് തറേ വീണ് പൊട്ടിണി ഫോട്ടോ എടുക്കാൻ പ റ്റൊ നീയും അവനും കൂടല്ലി വന്ന് ഫോട്ടോ എടുത്തു തന്ന ഇവിടത്തെ ചെറിയ കുട്ടീരതിന്
ഉം
ജൂൺ മാസത്തില് ഫോൺ വന്ന് ജൂൺ പന്ത്രണ്ടാം തീയങ്ങാണ്ട ഇവിട ഫോൺ വന്ന് എന്നിട്ട് നിങ്ങൾ എന്തിന ഇവിടെ വന്നപ്പ എനിക്ക് തരേ ക്കേണ്യ്ത അപ്പൊ അടുത്ത മാസാവുമ്പ കറക്റ്റ് ഒരു വർഷാവും ഉം
കഴിഞ്ഞന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ചോ
കറക്റ്റ് ഒരു വർഷാവും പക്ഷെ മ മറ്റേ ഫോണിന്റ കാര്യോണ് പറഞ്ഞ അതിരിക്കണന്നല്ലീ എല്ലാരും വിചാരിക്കണ റിയൽമി ഫോൺ അതിന്റെ കണക് ക്കാണെങ്കി ആഗസ്റ്റിലാണ് എടുത്ത ഈ ആഗസ്റ്റ് ആവുമ്പ രണ്ട് വർഷാവും
ഉം വേറെന്താ ഉം പിന്നന്തര് ആഹ് അറിയാൻ വയ്യ അത് ചോദിക്കണം
ഇന്നത്ത പോല താമസിച്ചാൽ ബാങ്ക് അടക്കും
ആഹ് നി നാളെയും കൂടെ വന്ന് അടക്കണെ അടക്കട്ട് അവിടെ ഇരിക്കെ ഒള്ള്
ഓഹോ
പിന്നഹ് അവര് പിന്നെ പോയിട്ട് പോയിട്ട് വരുമ്പോ ഞാൻ നാളങ്ങോട്ടൊക്കെ പോകുന്ന എവിടെയൊക്കെ ഇവിട അടിക്കാനും പിടിക്കാനക്കെണ്ട്
മറ്റേയാള് നിക്കൂലി മുതലാളി
അവൻ സാനം എടുക്കാനും അതിനും ഇതിനോക്ക പോവും ഇന്ന പാല്കാച്ച് വിളിക്കാനക്ക ആയിട്ടക്ക പോയിരുന്നു അങ്ങന
ഉം
നാള ക്ലോസെറ്റ് ഒക്കെ വെക്കണം നാളെ ക്ലോസെറ്റ് വെക്കാനും മറ്റേ പൈ പ്പൊന്നും വെച്ചിട്ടില്ല ഷവർ അതൊക്കെ വെക്കണം ഫിറ്റ് ചെയ്യണം ഇനി
അതൊക്കെ ജോലിക്കാറല്ലേ വക്കാനൊള്ള അതെ ഇവർക്കറിയാമോ
ജോലിക്കാർ തന്ന വെക്കണ അത് ജോലിക്കാർ കൊണ്ട് കൂടെ നിക്കും അത്ര തന്ന
നിന്റെ മ്യാമന
ആരടക്കണ
ഓഹ്
പിന്നെ അവരക്ക എന്ന് വരും നാത്തൂനും പുള്ളരും
ആഹ് അവരക്ക ഇന്നലേക്ക വന്ന് കണ്ടിട്ടക്ക പോയി നി എന്ന് വരോന്തോ ഉം
ഉം ആഹ് തലേസൊക്ക വരോല്ലെ
ആഹ് രോരിക്കും ആഹ് വരാള്ളെല്ലി വരോരിക്കും ഇന്ന് പോയി അവിടേം വിളിച്ച്
ആണാ
ഉം നിന്റ മാമി വിളിച്ചേന്നും ഇല്ലി ഒന്നും പറഞ്ഞില്ലേ
ആഹ് അവര് വിളിച്ച് അവര് ചെന്നിരുന്നെന്ന് പറഞ്ഞ്
ഉം വെള്ളോന്നും കുടിച്ചില്ലന്ന് പറയണ കേട്ട് ഞാൻ ഇവരടുത്ത് ചോദിച്ചു അവര് കൊടുക്കാന്ന് പറഞ്ഞ് ഇവര് കുടിക്കാത്തതാണെന്ന്
ഓഹ് അവര് കൊടുക്കാന്നും പറഞ്ഞ് നാരങ്ങേങ്ങാണ്ട ഒണ്ടാര്ന്ന് അങ്ങന അഹ് നാരങ്ങേ ച പാലും ഉണ്ടാര്ന്ന് ഇങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവര് പറഞ് മോളിന്നങ്ങാണ്ട കുടിച് ചെന് മോളിലേത് വീടൊണ്ടായിരിന്നയിന്
എന്തൊ അവര് കുടിച്ചിട്ടാണ വന്നെന്തോ
ഉം കുഞ്ഞുങ്ങളൊക്കെ അടങ്ങി നിക്കൂ
ആഹ് കൊഴപ്പയില്ല പിന്നെന്തര്